ഹലോ
ആ ചേച്ചി കേക്കാവോ ആഹ് രാത്രിത്തെ ആഹാരമൊക്കെ കഴിഞ്ഞോ
ഇല്ല കഴിച്ചില്ല കഴിക്കണം
ലേറ്റ് ആയല്ലോ
ആ പിള്ളേർ പഠിക്കുന്നു
ഓ അവരെ വെയിറ്റ് ചെയ്യും അല്ലേ
അതെ അതെ ആഹ്
ആഹ് അവരൊക്കെ കിടക്കുമ്പോഴത്തേന്ന സമയ എത്രാവവും
സമയം പതിനൊന്ന് മണിയാകും
ഓ
കടന്നുവരുമ്പത്തേന്
ആഹ് ആഹ്
പിന്നെ അവിടെ.
ചേച്ചി മറ്റേ. ഇതിനെപ്പറ്റി കേട്ടായിരുന്നു ഇവിടെ നമ്മളെല്ലാവരും ആഹാരൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇന്ന് നേരത്തെ. പ്രയേ കഴിച്ച എല്ലായിരിക്കും ഇന്ന് നേരത്തെ വിശന്ന്.
അതെ ആഹ്
ആ വൈകിട്ട് മീൻ കൊണ്ട ന്നിട്ടുണ്ടായിരുന്നു അപ്പം.
ഉ.
നമ്മള് നേരത്തെ കറിയൊക്കെ വെച്ച് ഒതുക്കുവാണെങ്കിൽ. എല്ലാർക്കും താമസിച്ചേ വെശക്കൂ ഇനിന്ന് നമ്മമ്മുടെ ഇനി ഇച്ചിരി ഒന്ന് മെല്ല താങ്ങിയും തടങ്ങിയ ഒക്കെ നമ്മുടെ ഇച്ചിരി താമസിച്ചു കഴിഞ്ഞാ. അന്നെല്ലാർക്കും നേരത്തെ വിശക്കും ഈ ഉണ്ടാക്കുന്ന നമ്മക്കും വിശക്കും അതൊക്കെ ഇതിന്റെ പിന്നിലുള്ള ലോ എനിക്ക് എന്തു വന്നാൽ അറിയത്തില്ല.
വെന്ത് വെച്ചാ ആർക്കും വേണ്ട ല്ലയോ
ഉം വേണ്ടാന്നല്ല ആ്റച്ചു കഴിയ കേട്ടെ അപ്പൊ നമ്മൾ വിളിച്ചാ ഭയങ്കര ഡിമാൻഡ് ഇടും. ആ ഇച്ചിരി കഴിയട്ടെ വെഷക്കുന്നില്ലാ ഇച്ചിട കഴിഞ്ഞ് വിശന്ന് കഴിച്ചവളാന്ന് പറയും
ഉം ഉ
അങ്ങനെയാ ഇവിടത്തെ കാര്യം.
അതെ.
ചേച്ചി മറ്റേ ഈ നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനെ നക്കി അറിഞ്ഞായിരുന്നോ.
ആഹ ഞാനിങ്ങനെ വായിച്ചായിരുന്നു ലഹരിയുടെക്കെ അല്ലെ
ആഹ് അത് തന്നെ അത് തന്നെ അവിടെ അടു. വല്ലും കേസുകൾ അങ്ങനെ പിടിക്കോ അങ്ങനെ വല്ല ഉണ്ടായോ.
ഇവിടെ നമ്മുടെ അടുത്ത് നമ്മുടെ നേരത്തൊക്കെ നമ്മുടെ സ്കൂളിൽൊരു ചെറിയ ഇതുണ്ടായിരുന്നു.
ഓഹ.
ഉം മിഠായി ഏതാണ്ട് കൊണ്ടുവന്നെന്നോ ഒക്കെ പറഞ്ഞ്. ഒരു ചെറിയ പ്ര ആ അങ്ങനെ പോലീസൊക്കെ വന്ന് അതിന്റെ ചോദ്യംക്കെ ചെയ്തായിരുന്നു. പിന്ന ഇപ്പ ഇതുവരെ കുഴപ്പ ഇല്ല ആഹ്
പക്ഷെ നല്ലൊരു പദ്ധതി ൻ തോന്നുന്നുല്ലേ.
അതെ അതെ ആന്നാണ്.
കഴിഞ്ഞ കൊറ വർഷയിട്ട് എന്തുവാ. പിള്ളേർ ഞാനൊക്കെ ആണെങ്കി എൻന്റെ കുഞ്ഞുപ്രായത്തിലൊക്കെ. ആ്ന്വല്ലപ്പോഴും ഒക്കെ കേെ കേട്ടിട്ടുള്ള ഒരു എം ഡി എം എ പിടിച്ചെന്നോ. രണ്ട് കിലോ കഞ്ചാവ് പിടടിച്ച് അല്ലെങ്കിൽ അഞ്ച കിലോ കഞ്ചാവ് പിടിച്ച്. എന്റെൊക്കെ ചെറുപ്പത്തില്ൽ ഭയങ്കര ന്യൂസ അതൊക്കെ വല്. എപ്പോഴും മാത്രം കേട്ടിരുന്ന സംഭവം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എന്ത്. അതേ ഉള്ളൂ എന്നിട്ട് ഈ പിള്ളേർക്കൊക്കെ എവിടെന്ന് കിട്ട. പിട്ടുന്നന്നുള്ളതാ.
അതെ ശരിയ.
അന്നേരം ഈ കൊറെേ ആൾക്കാരൊക്കെ. അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവര് മു അങ്ങനെയാ വരുന്നത്. എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എന്നാൽ നമ്മളൊരു കാര്യം കാണാതെ എങ്ങനെയാ വ്യക്തതയോടെ പറയുന്നത്.
അതെ
പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു. പാർട്ടി ഭേദമന് എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അതെ പിന്നെ
എല്ലാർക്കും അങ്ങ് ആവേശവാ കാരണം, ഇത് കഴിച്ച് നമ്മടെ ഒരു പുതിയ തലമുറയലെ നഷ്ടപ്പെട്ടു പോണത്. എത്ര കുഞ്ഞുങ്ങളെ പിടിച്ചു. ഇതിലെ ചെലതൊക്കെയാണെങ്കി ആ ഒന്നോ രണ്ടോ വെട്ടഒക്കെ അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞ പിന്നെ അവർക്ക് അതീന്ന് അവർ ആഗ്രഹിച്ചാൽ പോലും വരാൻ
പറ്റില്ല അത്രയൊക്കെ അവരത് അഡിറ്റ് ആവുവാ അതെ.
ആഹ് അത്. ആ ഞാൻ അടുത്ത് ആറയോ എനിക്ക് ആറയാന്ന് പെട്ടെന്ന് ഓർമ്മയില്ലേ ഏതോ ഒരാൾടെ ടി വി ഷോൽ ഇങ്ങനെ കണ്ടായിരുന്നട്ടോ ആഹ് മറ്റേ ചേച്ചിക്കറിയാമോ മറ്റേ ഒരു ഐ ജി ഉണ്ടായിരുന്നു ഐ അല്ലേ ഡി ജി പി ആഹ് അലക്സാണ്ടർ ജേക്കബ് ന്ന് പറയ്ന്നേ
സാൻഡർ ആഹ് ആഹ് കേട്ടില്ല ആഹ് പറ
പുള്ളി ഇച്ചിരി പ്രായമായിട്ടുള്ളൊരാളാ ആ ഞാനിങ്ങനെ ഇതിൽ കണ്ടതാ മറ്റേ വീഡിയോസിനകത്ത് പുള്ളിക്കൊരു കൊച്ച് മോനുണ്ടേ അപ്പൊ കൊ ചുമ്മാ വന്നിട്ടറിയും എനിക്ക് ഐസ്ക്രീം വേണം അപ്പം എഹ് പുള്ളിടെ മോൻ പറയും എടാ കൊച്ചിനും വേണെന്നുണ്ടെങ്കിൽ വേടി ചുടുക്ക് വാടുത്ത കടേലുണ്ടല്ലോന്ന് പറയുമ്പോ ഇവൻ പറയും ഇല്ല എനിക്ക് സ്കൂളിനെടുത്തുള്ള കടലയ്സ് പി മാത്രം മതി എനിക്ക് വിടെ വേണ്ടാന്ന് പറയാ അവരരു മോനെ ഐസ്ക്രീം എല്ലായിടത്ത് ഒരുപോലെല്ലേ ഉള്ളൂ പിന്നെ നിനക്ക് അവിട്ന്നന്നെ കഴിക്കണംന്ന് എന്താ ഇത്ര നിർബന്ധം പറ ഇല്ല എനിക്ക് അവിടന്നന്നെ വേണംന്ന് പറയാ അപ്പം പുള്ളി പോലീസോടല്ലേ പുള്ളിക്ക് ഡൗട്ടടിച്ചിട്ട് അവിടെന്ന് ഐസ്ക്രീം വേടിച്ചിട്ട്സ് ചെയ്തപ്പം ആ സ്കൂൾന് കടയിലിത് ഉണ്ടായിരുന്ന ആ ഇതി മിക്സ് ആയിരുന്നു സംഭവം എൻ എന്തോരു ഡ്രഗ്സ് അതെന്തോന്ന് അറിഞ്ഞൂടാ കുഞ്ഞു പിള്ളേർക്ക് ദോ ഭയങ്കര ദോഷവല്ല പക്ഷെ ചെറിയൊരു അഡിക്ഷൻ ഉണ്ടാക്കും
അതെ ശരിയാ
ആഹ് അങ്ങനൊരണ്ണം ആഹ് അങ്ങനെ ഒരൊണ്ണം ഉണ്ടായിരുന്ന് പക്ഷെ അതി കട ക്കാരം പോലും അറിഞ്ഞില്ലേട്ടോ ആള് നിരപരാധിയാ
അയ്യോ
അപ്പൊ ഇവറെ ആ ഈ ഡീലർ കൊണ്ടോന്ന് പറ്റിച്ച പുള്ളിക്ക് നേരെയും കേസായി പോയി
ആഹ് ആഹ്
ആ നമ്മടൊക്കെ വീട്ടില് ഈ ടൂ വീലർ എടുക്കുന്ന തുടക്ക സമയത്തൊക്കെ വീട്ടേര് പറയാം ആരക്കും വണ്ടി കൊടുക്കരുത് കാരണം ഈ കൂട്ടാര് പിള്ളാര് കൊണ്ടുപോയിട്ട് അതിനകത്ത് ഒന്ന് പിടിച്ച കഴിഞ്ഞാ എന്തായാലും ഓണറിന്റെ പേരിലും വരും കേസ്
അതെ അതെ ശരിയാ
ആ അങ്ങനൊക്കെ കൊറേ സംഭവം അതും ഇത് കഴിച്ച് കഴിഞ്ഞിട്ടോ പി പിള്ളേർക്ക് ഒന്നിനൊരു മടിയില്ല
അതെ
അടിക്കാനോ ഇടിക്കാനോ ചാടാനോ ചാവാനോ ഇതിനെക്കാട്ടിലും ആ മദ്യത്തിന്റെ കാരണം അതിന്റെ വീട് ഓരോത്തരൊക്കെ റോഡി കെടക്കുന്ന കണ്ടാ നമുക്കങ്ങ് കഷ്ടം വരും അവരുടെ വീട്ടിൽ ആരെങ്കിലും ക്കെ ഇത് കാണുവാന്നെങ്കി അവര്ടെ ഒരു അവസ്ഥ ആലോചിച്ചു നോകികേ
അതെ സ്ഥിരം മദ്യപിക്കുന്ന വീട് നമ്മ ആലോചിച്ച് നോക്കിയാലേ വളരെ കഷ്ടവാ മദ്യപിക്ക മാത്രമല്ലല്ലോ അവര് വഴക്കുണ്ടാക്കുന്നു അടി ഇടുന്നു അല്ലേ ചെലപ്പം അതെ ശാരീരിക ഉപദ്രവം. അതുപോലെ മ്മളീ വെച്ചു വെക്കുന്ന ആഹാര സാധനങ്ങളെ ചെല ആൾക്കാര് വാരി വലിച്ചെറിയുന്നവരുണ്ട് ശരിയ്ക്കു മേല് നോവിക്കുന്നവരും. കുട്ടി ആ
ചെല ആൾക്കാര് പൈസയും കൊടുക്കത്തില്ല ഇവര് ഈ വീട്ടിലെ ആ അമ്മ എങ്ങനേലും കഷ്ടപ്പെട്ടായിരിക്കും. അല്ലെങ്കി എവിടെങ്കിലും വീട്ടുപണിക്കോ എന്തേലൊക്കോ ജോലിക്ക് പോയിട്ടാരിക്കും വല്ലോം മേടിച്ച് വെക്കുന്നത് അന്നിട്ട് അത് മൊത്തം എടുത്ത് കളയും അവരുടെ വീട്ടിലെ സ്വർണം കൊണ്ട് കളയ വീട്ട് തിലെ ഇവര് കഷ്ടപ്പെട്ട് കൊണ്ടോക്കുന്ന പൈസ എടുത്തിട്ട് പോവുവാ അതൊക്കെ ഇപ്പ എനിക്കു തോന്നുന്നു സ്കൂൾ കുട്ട് ട്ടികൾടെ
ഞാനാണെ ഒരു ദിവസം എവിടെയോ ആഹ് എവിടെയോ പോയിട്ടിങ്ങോട്ട് വന്നപ്പോണ്ട് നമ്മടടുത്തൊരു ബാറുണ്ട് അവിടോട്ടെ നോക്കിയപ്പം എന്റെ പൊന്നോ എന്തോ ആൾക്- കൊറേ ക്യു നിക്കുന്ന് അന്നേരം ഞാൻ ആലോചിച്ചേ ദൈവമേ ഇവുത്തുങ്ങളോട് കടയിൽ ഒന്നു പോകാൻ പറഞ്ഞാ ഇവർക്ക് ക്കാർക്കും വയ്യ അവരീ മദ്യം ഈ സാധനം വേണോന്നുള്ള രീതിക്ക് വേണ്--‌ ടി അവിടെ ക്യൂ നിക്കുന്ന് കണ്ടാല് അത്ശയിച്ചു പോകും. അപ്പം ജോലി. ഇതു കഴിഞ്ഞ് വരുന്നവരായിരിക്കും ഇതിന് കേറി നിക്കുന്നെ അപ്പ അവർക്ക് ജോലി ചെയ്ത് കഴിയുമ്പ ഒരു ശകലം കഴിക്കണമല്ലോ അങ്ങനുള്ള ആൾക്കാരാണല്ലോ ഇപ്പ് പ്പൊള്ളത് പൊതുവേ പൊതുവേ എന്റെ ഒരു അ
ഇപ്പ ഇതൊക്കെ പരസ്യമാ രഹ പണ്ടൊക്കെ ഇതൊക്കെ എനിക്ക് യ്ക്കു തോന്നുന്നു വല്ല തോട്ടത്തിലോ ആരേലും വിട്ടൊക്കെ രഹസ്യായിട്ടൊക്കെയാ ഇപ്പൊ പൊഈ ചെറുപ്പക്കാര് പിള്ളേരു പോലും എടാ വരണേ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാ പുള്ളേരെ പോലും പറയുന്നേ പിള്ളേരെന്ന് പറഞ്ഞാ കൊച്ചു പിള്ളേരല്ല ഈ യൂ യിട്ടുള്ള പിള്ളാരുണ്ടല്ലോ ഒരു ഇരുപതും, ഇരുപത്തഞ്ചും, വയസിനടയ്ക്ക് പിള്ളേരെ ആഹ് അവരു പോലും അങ്ങനെയാ പറയുന്നത് എന്തിനാ പമ്പുള്ളരടിക്കും ചേച്ചി ഇപ്പം.
അതെ ആഹ് അതെ അതെ
കാലത്തില് നമ്മള് ഓരോ കൊറച്ചു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം നമുക്കറിയാലോ ഒരുപാട് നല്ലത് സംഭവിച്ചിട്ടുണ്ട് കാലേ ഇങ്ങങോ ട്ടു കഴിഞ്ഞപ്പ രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആയപ്പോ ഒരുപാട് നല്ല കാര്യങ്ങളും വികസനവും ഉണ്ട് പക്ഷെ ഇപ്പം പറ എന്നാ ശരി. സിഗരറ്റും
ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
ആ ഇപ്പ കേക്ക പറഞ്ഞോ
കേക്കാവോ
ആ ഇപ്പ കേൾക്ക
പെൺകുട്ടികള് മദ്യപിയ്ക്കുന്നതിനെപ്പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താ
പെൺകുട്ടികള് അത് ദോഷവല്ലേ നമ്മള് നല്ല രീതിയിൽ വളത്തിക്കൊണ്ട് വരുന്നു അവര് വേറൊരു കൂട്ടുകാരനെ കിട്ടുമ്പഴായിരിക്കും അവര് മറ്റൊരു വഴിയിലേക്ക് പോകുന്നത് അപ്പൊ അവരുമായിട്ട് കൂട്ടാവുമ്പോഴത്തേന്അവര് വേറെടുത്ത്പോയി മദ്യപിക്കുന്നു അത് പിന്നെ ചെന്ന് കയറുന്ന നമ്മളിപ്പോ എന്തായാലും കെട്ടിച്ചു വിടണ്ടേ അല്ലേ പെൺപിള്ളാരെ
അതെ അതെ
ആഹ് അപ്പൊ അവർക്ക് അങ്ങനെ പോകുമ്പോ
ആപിള്ളോര് മദ്യപിക്കുന്നതിനോടോ
ആമ്പിള്ളാര് മദ്യപിക്കുന്നതോട് എനിക്ക് തീരെ യോജിപ്പില്ല കാരണം എനിക്ക് രണ്ടാമ്പിള്ളാരുണ്ട്
ആഹ്
എനിക്ക് ഒരിക്കലും യോജിപ്പില്ലയോ ഞാൻ എപ്പോഴും പറയും പിള്ളാര്
ഉം പക്ഷേ വേറൊരു കാര്യമുണ്ട് ചേച്ചി ഇപ്പം നമ്മുടെ മിലിറ്ററിയിലാണെങ്കിലും എയർഫോഴ്സിലൊക്കെ ആണെങ്കിലും അവരും ഇവരുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കാറുണ്ടല്ലോ ഞാൻ പൂർണമായിട്ടൊന്നും ഇതിനെതിരൊന്നുമല്ല ആ പൂർണ്ണമായിട്ട് കാരണം ചെറിയൊരളവിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് എല്ലാരും ശരീരത്തിന് ആ ഒരളവിൽ കുടിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല പക്ഷെ ഒരിക്കലും
അത് ചെറിയ ആ അത്ആ അതെ ചെറിയ
ആഹ് ചെറിയ
വലിയ അളവിലാവുന്നത്
ആഹ് ഇതാ ചേച്ചി പ്രശ്നം സത്യം ചേച്ചി പറഞ്ഞത് ഹഡ്രഡ് പെർസന്റേജ് കറക്റ്റാ ഹലോ
അതാ പറഞ്ഞേപ്പ നാംആ കേൾക്കാം അതാ
ആഹ് കേൾക്കാം എന്തോ മഴ ആയോണ്ടാ തോന്നുന്നു എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ടല്ലേ
ആ എനിക്കിവിടെ അല്ലേലും റേഞ്ച് കൊറ കൊ കുഴപ്പമാടാ
സമയം ആണോ അതേ സമയം ചേച്ചി ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ ജോലിക്ക് പോകുന്ന അവരെ ഇപ്പം എയർ ഫോഴ്സിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് മിലിറ്ററിക്കാര് അവർക്ക് കറക്റ്റ് യിട്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ വീട്ടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേേഴ്സോ ഇവർക്ക് കണ്ടട്രോൾ ചെയ്ത് കൂടേ ആ ശരി ശരി
ആഹ്